കേക്ക്ണില്ലേ? ആഹ് ണ്ട് പറി
എന്തൊക്കെ വർഥാനം സുഖല്ലേ?
ആഹ് സുഖം.
ഉം എങ്ങനെ എവിടേണ്? വീട്ടിലാ.
ആഹ് വീട്ടിലാ
ആഹ് എന്നേ പോയേ?
ഇ ന്നലെ.
ബസ്സിലെ പോയി?
ആഹ്
ആഹ്
ഏഹ് അല്ല അല്ല അല്ല.
ഉം എങ്ങനെണ്ടായിന്ന് യാത്രൊക്കെ?
സുഖാണ്. കൊഴപ്പൊന്നുല്ല.
ഉം യാത്രയ്യാൻ ക്കെ ഇഷ്ടാണോ?
ആഹ് ഇഷ്ടാണ്.
എനെ ബസ് യാത്രേ
ഉ എല്ലാം ഇഷ്ടൊന്നേണ് കുറച്ചുംകൂടിട്‌ അങ്ങട്ട് വലിച്ചാൻ പാടില്ലേ ഇതിത്തെ കഴഞ്ഞട പക മൂ മൂക്കിൽ ചെരിവണ്ട മഹാ
ഇഞ് എപ്പളാത്തിരിക്ക
നാളെയോ മറ്റന്നാളോ
ഉം
പിന്നെന്താ അവടത്തെ വർത്താനം
ഇവിടുത്തെത്തന്ത സുഖാണ് ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡ്കഴിച്ച
ഇന്നെന്തേര്ന്നു സ്പെഷ്യലൊക്കെ
ഇന്ന് ബിരിയെണിരുന്നു
ഓ എന്ത് ചിക്കനോ
ഉം
ഉം നല്ല ഫുഡ് ണ്ടാക്കോ ബിരിയാണി ഒക്കെ ഇണ്ടാക്കോ
ആഹ് ഇണ്ടാക്ക അങ്ങണ്ടെ പിസ്
പിന്നെന്താ എങ്ങനെയാണ് ദം ബിരിയാണിയാണോ ഉണ്ടാക്കല് അതോ ചി
ആഹ് ദമ്മ് ദമ്മ് ദം
ഉം
ഞങ്ങള് കുക്കറില വെക്കൽ
ആ കുക്കറില് വെച്ച ടേസ്റ്റ്ണ്ടാവോ രസണ്ടാവോ
ആ നല്ലസണ്ടാവും
ഉം
വാഴയില വെച്ചിട്ടാണ്ടാക്ക
മിസ്സാവാതിരിക്കാനല്ലേ അരിയും
ഉം മിക്സ്ആവാതിരിക്കാൻ മിക്സ് ആക്കിയ ഫുഡ് ഞങ്ങക്ക് ഇഷ്ടല്ല
ആഹ ആഹ
കല്ല്യാണ വീട്ടിലൊക്കെ ചൊല്ലുമ്പോകണ്ടിലെ
അഹ് മിക്സക്
മസാലിം റൈസ് മ്പാടെങ്ങട്ട് മിക്സ് ആയിങ്ങാണ്ട് ആകെ എന്തോമാതിരി
ആ ഇഷ്ടല്ല
ഉം വല്ലിയ ഇഷ്ടല്ല അയിത്തെ മസാല ആകണ്ട് എന്തോ വെറുപ്പിക്കണ പോലെതോന്നും ഞാനിപ്പോ കാര്യായിട്ട് ആ ഷെഫിനോട് പറഞ്ഞാമതി അപ്പൊ ചെയ്യാ ഞാൻ ചെയ്യലല്ലേ അതേപോലെ സർപ്രൈസ്‌ എ വീട്ടിൽ ചെയ്താല് സിദ്ധീകിനോട് പറയണം പിന്നെ
പിന്നെ വേറെന്താ ഇ സ്കൂളില്ലല്ലോ മക്കക്ക്
ല്ലയ് നാളേമദ്രസണ്ട് ഭക്ഷണത്തിലേറ്റവും ഇഷ്ടള്ള ഭക്ഷണം എന്താ
എങ്ങനേ
ഭക്ഷണത്തില് ഏറ്റവും ഇഷ്ടല്ല ഭക്ഷണം ഏതാ
ബിരിയാണി
ഉം കുയിമന്തി മ് അങ്ങനൊന്നും ഇഷ്ടാല
പിന്നെൽഫാമും
ആഹ്
പറങ്ങ്ന്ന കൊറേ ണ്ടാവും
ഉം ഉം
ഉം അനക്കേതാ ഇഷ്ടം
ഇൻക്ക് മന്തി അൽഫാമ് പൊറാട്ട ബീഫ് അങ്ങനെയൊക്കെ പൊറോട്ടേ ഭയങ്കര ഇഷ്ടാ ഈ ഹോട്ടൽത്തെ
ഉം ഉം
പിന്നെ
പിന്നെ എന്താ നല്ലോം കുക്ക് ചെയ്യോ?
ആഹ് കൊഴപ്പൊന്നുല്ല
ഉം ഉം ങ്ങട്ടും വിരുന്ന് പോയിട്ട് ടൂറൊക്കെ പോണ് ണ്ടോ?
ഇല്ല മഴല്ലേ
ഉം ഇന്ന് മഴ ണ്ടായിനോ അവിടെ?
ആഹ് ഇന്ന് മഴ ണ്ടായ്ർന്നു ഒന്നങ്കി സ്വന്തായിട്ട ട്ട് വണ്ടി വേണം നമുക്ക് കാറെന്തേലും അല്ലാതെ ഈ ബസ്സിനൊന്നും മഴയത്ത് പോയിങ്ങാണ്ട് ഒരു ചടപ്പേക്കാരം
കാറോടിക്കോ?
ഇല്ല ഇല്ല
ആഹ് താല്പര്യണ്ടോ ഡ്രൈവിങ്ങിന്? ന്നട്ടെന്താ ശ്രമിക്കാത്തത്?
ശ്രമിക്കാത്ത എന്താ വെച്ചാ സംഭവം ഒന്നാമത് നമ്മളെ വീട്ടില് സാധനല്ല ടൂ വീലർ ആയാലും ഫോർ വീലർ ആയാലും ഒന്നും ഇല്ല ഹസ്ബന്റ് വരുമ്പൊന്ന് അവര് അവരുടെ ഫ്രണ്ട്സിന്റെതൊക്ക്‌ട് ത്തിട്ട് വരുന്നല്ലാതെ
ആഹ് ആഹ് ആ
അങ്ങനൊ
ബീച്ചിലൊക്കെ പോവലുണ്ടോ
ആഹ് ബീച്ചില് പോവാലുണ്ട് പർക്കിലൊക്കെ പോവല്ണ്ട് പക്ഷെ ഇപ്പം ഈ മഴ ആയതോണ്ടേ എവിടിം കറങ്ങാൻ പറ്റാത്ത അങ്ങനെ നമുക്കൊക്കെ സ്വന്തായിട്ട് വണ്ടിണ്ട്‌ന്ന്ണ്ടേ പിന്നെ ഞമ്മക്ക് നമുക്ക് ഇഷ്ടമുള്ള നേരത്ത് പോയി ഇഷ്ടമുള്ള നേരത്ത് തിരിച്ചു പോരൊക്കെ ചെയ്യാ
എന്തിനും ഞമ്മളെ കയ്യില് സ്വന്തം വണ്ടി വേണം
ആഹ് അതെ
ഉം പ്പൊയ്ന് കെ എസ് ആർ ടി സി ലൊക്കയ്ന് സൗജന്യയാത്രയല്ലേ സ്ത്രീകൾക്ക് അപ്പൊ അങ്ങനെ പോയ്ക്കൂടെ
ക്ക് രണ്ട്‌ കുട്ട്യാള്ണ്ട് അപ്പൊ പിന്നെ അവരെ നോക്കണ്ടേ രണ്ടും ബോയ്സാണ് യാത്ര സൗജന്യാണേലും ലാഭോന്നുണ്ടാവൂല
അപ്പൊ പിന്നെ ഫ്രീ ആയി പോയിട്ട് കാര്യൊന്നുല്ലലേ
ഇല്ലല്ല മുതലാവുല
ആഹ്
പിന്നെ
പിന്നെ വേറെന്താ മന്തിയൊക്കെ വെക്കുവോ ഫുഡില്
ബിരിയാണി ഞാൻ ജസ്റ്റ് ഒരു പാചക്കാരിന്ന് മാത്രള്ളൂ നല്ല വല്യ വെപ്പ് വരണൊന്നുംല്ല
ഫ്രൈഡ് റൈസ് അങ്ങനെ അങ്ങനെയൊക്കെ വെക്ക്‌ അല്ലേ
ആഹ് അതൊക്കെ നോക്കും
ഉം
പിന്നെ വീട്ടിലെ കൃഷിയൊക്കെ ഉണ്ടോ പച്ചക്കറി ഒക്കെ ഇണ്ടാക്കുവോ
ആഹ് പച്ചക്കറിയ്ക്കോ ഉ
എന്തൊക്കെയാ ഉണ്ടാക്കല്
പച്ചക്കറി തക്കാളി പച്ചമുളക് വൈതന കഴപ്പ കുമ്പളം
ഉം ഏ ഈ മ ത്തനെ കുമ്പള അതിന്റെയൊക്കെ ഇല കഴിക്കൂല്ലേ
ആഹ് കഴിക്കും
ഇഷ്ടണോ ഇല വർഗംക്കേ
ഉം അനക്കെ ഇഷ്ടാ ചീര ചീര രണ്ട് മൂന്നായിറ്റം അവിടെ ചീര ഉണ്ട് ഒരു ചു രണ്ടും ചെയ്യും ചെലപ്പോ കറി വെയ് ക്കും ചിലപ്പോ ഉപ്പേരിയാക്കും ഉപ്പേരിയാണ് കുട്ടികൾക്ക്‌ ഒന്നും കൂടി ഇഷ്ടം
ആഹ് തേങ്ങക്കയ്ങ്ങനെ ചതച്ച്ട്ട്ട്ട്ല്ലേ
ഉം അതില് മുട്ടയൊക്കെ വറുത്ത് ഇടൊക്കെ ചെയ്യും
അങ്ങന പച്ചക്കറികൾക്ക് എന്താ വളക്കെ ഇട്ട് കൊടുക്കല് ജൈവവളാ
ഉം ജൈവവളം തന്നെ ഞമ്മള് വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിന്റെ വേസ്റ്റ്
അതങ്ങനെ കമ്പോസ്റ്റ് ആക്കി അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അതോ ഡയറക്ട് കൊണ്ടോയിടോ
ഡയറക്റ്റ് ഇടും
ഉം പിന്നെ അതോര് പിന്നെ പാത്ര ബക്കറ്റ് ആഹ് ഒരു ബക്കറ്റിലൊക്കെ ആക്കി ക്കിട്ട് അങ്ങനെ കൊണ്ടപോയി വച്ചുടെ അപ്പൊ നല്ലൊരു ഇതല്ലേ
ആഹ് ആഹ്
അത് നല്ലതാണ് ഉള്ളിത്തോലൊക്കെ ബെസ്റ്റാണ് ഈ പച്ചക്കറികൾക്ക് വള വളമായിട്ട് എടുക്കുന്നത്ക്കേ
ഉം ഉം
ഇങ്ങനെരു ഉപയോഗിക്കാത്ത ബക്കറ്റില് അടച്ച് വെച്ചിട്ട് ആക്കിയാല്
ഉം ഉം അതെയതെ
ഉം
ഉം
അല്ലാതെ വളമിട്ട് കൊടുക്കലൊന്നും ഇല്ലങ്ങനെ ജൈവ നമ്മള് കടയിൽന്നൊക്കെ വാങ്ങിട്ട്
ഇല്ല അതില് കവുങ്ങ് തെങ്ങ് അങ്ങനത്തെന്ന്‌ കൊണ്ടന്ന്‌ടും
ആഹ് എന്നിട്ട് വീട്ടാവിശ്യത്തിന് വല്ലോക്കേ കിട്ടുവോ മത്തനും ള അങ്ങനെല്ലാതൊക്കെ പച്ചക്കറിക്കെ കടയിൽന്ന് പിന്നെ വാങ്ങാറില്ലേ കടയിന്ന്‌ പി ന്നേ വാങ്ങൂലേ
കടയിന്ന്‌ സപ്പറേറ്റ് വാങ്ങും
ഉം
പിന്നേ
പിന്നേ എന്താ എന്നിട്ട്
പിന്നെന്താ അങ്ങനെ പോകുന്നു ആഹ് ആഹ് കുഴപ്പംല്ല നമ്മള ആവിശ്യങ്ങക്ക്
കിട്ടൂല്ലേ എങ്ങനേല്ലും ദിവസം വെളവെടുക്കാനുണ്ടാവുവോ
ആഹ് ചെലപ്പോണ്ടാവും
അതുകൊണ്ട് രാവിലെ ചോറ് വെച്ചാല് പച്ചക്കറി തോട്ടത്തക്ക് എറങ്ങിയാ മതില്ലേ പച്ചക്കറി എടുത്ത് കറി വെക്കാം
ആ അതെ ആവശ്യമുള്ളത് അവിടെച്ചെന്ന് പറിച്ച് പോരലാണ് സ്റ്റോറേജിലൊന്നും സ ചെലപ്പുണ്ടാവില്ല പിന്ന
മുട്ട കോഴി വീട്ടില് കോഴിയൊക്കെ ഒണ്ടാവോ
ആഹ് കോയണ്ട്
ഉം ദിവസം കിട്ടും പരലേ മുട്ടക്കെയാ
ഉം
ഇപ്പൊ മുട്ടേം പച്ചക്കറീക്കെ അവനാന്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോളേ പൊറത് എന്നും ഒന്നും വാങ്ങണ്ടല്ലോ അല്ലേ ഉം പിന്നെ
ങ്ങളല്ലാ ഇവിടെ അഭിപ്രായങ്ങൾ ഉം ശരി